ഉം ഉം എന്തൊക്കെയാ നല്ലത്. എന്താ നിങ്ങളത് ഭക്ഷണം കഴിച്ചു റസ്റ്റ് എടുക്ക ഇപ്പൊ ല്ലേ ഉള്ളൂ കുട്ടികള് വരാനാവൂല്ലേ. ആ ഒറക്കം അങ്ങനെ വരുന്നുണ്ട്.
പോയാ പിന്നെ ടൈം പോവൂലെ? ഒറങ്ങിയാ പിന്നെ കുട്ടിനെ കൊണ്ടര നേരം പോകൂലെ?
ആ.
ഏ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോണെങ്ക
ആ പോണേ നിങ്ങളില്ലേ?
ആ അങ്ങനെണ്ടണ്ടേ എപ്പളാ പോണ്ടേ എപ്പളാ ഒഴിവ് എന്താ
സ്കൂള പോയാ മതിയോ?
സ്കൂള് ആ എല്ലമ്പാടെ പോകുമ്പോ ഒരു നമുക്ക് ടൈം കിട്ടോ അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും എടുക്കാനുള്ള ടൈമുണ്ടാവോ? ആദ്യം നമുക്ക് പോയി എടുക്ക അല്ലെങ്കി പിന്നെ കുട്ടികളെ പിന്നെ കൊണ്ട്പോയി ഓരിക്കുള്ള ഒറ്റൊക്കെ
എന്ന അങ്ങനെ കാ
ആ അതാ നല്ലത് അല്ല പിന്ന നമ്മള് പോയി നമ്മളൊക്കെ തന്നെ ഒരു ടൈം വരെ കൊറെ ടൈം പിടിച്ചു പിന്നെ അവരേം കൊണ്ടോയി ഒരു ദിവസം കണക്കേ ആ കുട്ടികള് സ്കൂൾ രാവിലെ റങ്ങിയാ മതി സ്കൂള് പോയിന്റെ ശേഷം ഉം. രാവിലെ അങ്ങട് ഇറങ്ങിയാല് അവര് വരുന്ന ടൈം ആവുമ്പത്തേനും നമുക്ക് പോരാലോ. പിന്നെ എവിടക്ക വരണേ? എവിടെ എടുക്കണ നമ്മള് പുതിയ കടകൾ എന്തെങ്കിലും ഉണ്ടാവോ അറിയില്ല.
പുതിയ എല്ലോട്ത്തും നല്ല വിലയാണല്ലേ.
ബിറ്റ് എടുത്താ മതി എന്നാ പിന്നെ നമുക്ക് ഒരേ എന്തെങ്കിലും അത് റെഡിമെയഡ് എടുത്താലാണ് സുഖം പക്ഷെ ബിറ്റെടുത്താലും അടിക്കാനും പ്രശ്നാണ്.
അവിടെ എങ്ങനെ നല്ല അടിക്കാരൊക്കെ ഉണ്ടോ?
അടിക്കാരൊക്കെ ഇണ്ട് കുഴപ്പൊന്നില്ല അടിക്കൂലിയാണ് കുറച്ച് താങ്ങാനാവാത്ത
ഉം നല്ല ഡിസൈനൊക്കെ വേണം ഇല്ല എല്ലാം
ആ പരിപാടി ഒന്നുല്ലല്ലേ.
ഉം ഇല്ല ഇങ്ങള് അടിക്കുവോ?
ഞാൻ ആ വീട്ടിലിണ്ട് പഠിച്ചൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇമ്മക്ക് വല്ലാ ശ്രദ്ധയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെറുതായിട്ട് അടിക്കാണ്ടെങ്കിലൊക്കെ ഇങ്ങനെ അടിക്കും എന്ന തന്നെ മടിയാണ്. അയുമ്മേ ഇരിക്കാന് പിന്നെ
ഭയങ്കര ഇഷ്ടേന അന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല.
ആ ഞാനും പഠിച്ചിരുന്ന് അതിനായിറ്റൊക്കെ വെക്കേഷനിലൊക്കെ പോയി പഠിച്ചി അന്നൊക്കെ ഭയങ്കര ഇന്റ്രസ്റ്റ് ആയിരുന്നു പഠിക്കാനും പോവാനും ഒക്കെ ഇപ്പ എല്ലാരും ഇപ്പ തോന്നും ഇപ്പൊ പിന്നീം പഠി - ക്കണം തോന്നുന്നു കാരണം ഇപ്പൊ അയിന്റെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് അതിമല് എല്ലാർക്കും ഭയങ്കര ഇതാണല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളും ആ ആ സ്പോക്കണ്ട് നമ്മള് പഞ്ചായത്തിലും തന്നെ കൊറെ- കാര്യങ്ങളും ചെയ്യാ ഇതൊക്കെ ഇണ്ടല്ലേ നമ്മുക്കായിട്ട് പെണ്ണുങ്ങക്കായിട്ടും കൊറെ ഓഫ ണ്ടല്ലോ വിടണണ്ട ഒക്കെ ഫ്രീ ആയിട്ടുണ്ടെ പൈസ ഒന്നും വേണ്ടല്ലോ അയിന്റൊക്കെ നമ്മുക്ക് പോയാൽ പോ പക്ഷെന്നെ ടൈമും മാണാ മക്കളുണ്ടാമ്പ ചെറിയ മക്കളൊക്കെ ആകുമ്പോ പോകാനും ബുദ്ധിമുട്ടാണ് കിട്ടുന്നത്
ഉം പക്ഷെ ആ അടച്ച് കിട്ടിയ അമ്മക്ക് എത്ര പൈസ ലാഭെന്നോ
ഏ എത്രോ ലാഭാണ് നമ്മള് കൊടുക്കുമ്പോളേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളു
ഉം ഇ ഇത് കൊടുക്കുമ്പോളേ ആ ആ ക്ലോത്തിന്റെ ആ ക്ലോത്തി- ന്റെ പൈസയും പിന്നെ അടിക്കൂലൊക്കെ വരുമ്പോ നല്ലൊരു പൈസ
ഏ നല്ല റേറ്റ് ആവാണ് അപ്പൊ നമുക്ക് തോന്നും റെഡിമേഡ എടുത്താ മതിന്നൊക്കെ തോന്നും പക്ഷെ വിറ്റ- നക്കുമ്പോ നമ്മുക്ക് നമ്മുക്ക് അതിന്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ നല്ല റെഡി ആയിട്ട് കിട്ടും ട്ടോ അല്ലെങ്കിലൊക്കെ കണക്കന്നെ
ഉം
മോഡൽ മോഡലൊന്നും വേ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് എടുത്ത് കാണ്ടേ എങ്ങനെ അങ്ങനെ ബിറ്റ് എടുത്ത് കാണണ്ട് നമുക്ക് പൊറത്തുന്ന് അതിനുള്ള ഇതൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ ആവുമ്പോ കുറച്ചൊക്കെ കൊറയൊക്കെ മറ്റേത് നമ്മൾ വന്നായിട്ട് ബി ത് കൂടെ തന്നെ ഇതൊക്കെ ഓർണമെന്റ്സ് ഒക്കെ കൂടിള്ളൊക്കെ വാങ്ങയാണെങ്കിൽ ഭയങ്കര ട്ടരിക്കും
ഉം നല്ല റൈറ്റാ, പിന്നെ ഏതാ കളർ പറഞ്ഞീന് പ്രിൻ്റാണോ അതോ സാദാ പ്ലെയിൻ ആയിട്ടില്ലതാണോ?
പ്പ് നല്ലത് പ്രിൻ്റ് രസ ആണ് കാണാൻ രസ പണ്ടത്തെ പണ്ടത്തെ മോഡലാണ്. പ്രിൻ്റ്, വൈൻ്റ്, വെൻ്റോസും.
പ്ലൈനില് ഡിസൈൻ ചെയ്യിപ്പിച്ചാ മതി.
ആഹ ചെയ്താ മതി ന്നപിന്നെപ്പ എപ്പഴും ഇടാലോമ്മക്ക് ഇനാ അതിന്റെ കാലത്തും കഴിഞ്ഞാലും ഇട്ട്കൊണ്ട് നടക്കാ മറ്റേത് പ്രിന്റ് ആവുമ്പോ ജ് പ്രിന്റ് ചലത്തതൊക്കെ മാേൻ പറ്റന്ന് കംപ്ലയിന്റ ഒക്കെ വരുന്നുണ്ടാവും.
ഉ ഉ പിന്നെ എല്ലാരും ഒരേ ഡിസൈൻ ചെയ്യുന്ന അതോ കളർ മാത്രേ ഉള്ളൂ ഒരേപോലെ.
ഇല്ല ഒരേ ഡിസൈൻ തന്നെ ചെയ്യാ അപ്പളല്ലേ രസുണ്ടാവുള്ളു. പ്രിയംകളർ. മാറ്റ കളറ് മാറ്റണം എന്നില്ല ഒ മെക്കത്തന്നെ ആവുമ്പോ നമുക്ക് ഡ്രസ്കോഡ ആയി വരല്ലോ ഇങ്ങനെ ആയാലും മതി പോയി നോക്കിട്ട് നമുക്കയിന് മറ്റത് എന്താശ്യ അവിടെ എന്തെങ്ങള്ളത് നോക്കാലോ എല്ലാർക്കും ഇങ്ങനെ പാട് എന്താ ചോയിച്ചറിഞ്ഞിട്ട്. എല്ലാര താല്പര്യം എന്താ നോക്കാലോ കുട്ടികൾക്ക് കുട്ടികൾക്ക്പ്പഞ്ഞ എന്താ ട്ടെനെ അവർക്കും അങ്ങനെ തന്നെ അ കാണാല്ല
ഓൾക്കും ഇങ്ങനെല്ലേ നല്ലത് ഞാൻ കുട്ടിയോൾക്ക് പിന്നെ നമക്ക് ഇത് എന്താ റെഡിമെയഡ് ആയിട്ട് എടുക്കല്ലേ?
അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരുക്ക് റെഡിമെയഡ് കിട്ടും ഒരേ മയക്ക ഇങ്ങനെ നമ്മള് ങ വിറ്റെടുത്ത് നാലരക്ക്ന്നന്നല്ല എല്ലാവർക്കും നല്ലത്. ക്ഷെ അവർക്കാണെങ്ക നമ്മളതിനെ കാട്ടി റേ
ആ നല്ല റേറ്റ് വരും മ് മ് ഞാന അങ്ങന അടുപ്പിക്കലില്ല ഞാനൊക്കെ അങ്ങനെ റെഡിമേഡ് ആയിട്ട് എടുക്കൽ, റെഡിമേഡ്നെ എടുക്കൽ
എന്നിട്ട് പിന്നെ എന്തെങ്കിലക്കെ സൈസ് ആക്കാണ്ടെങ്കിൽ ഞാനെ സൈസ് ആക്കും. പിന്നെ ഇങ്ങനെ പരിപാടിക്കൊക്കെ ഉണ്ടെങ്കില് എടുക്കൂ, അങ്ങനെ വെറ്റായി. ന്നാണ്ട് ഒരേ മയക്ക എല്ലാവർക്കും മാണെങ്കിലും അങ്ങനെ എടുക്കാല്ലൊ അല്ലെങ്കിൽ മക്കക്കൊ, റെഡിമെയ്ഡ് പെട്ടെന്ന് പോയി എട് ജെ മറ്റേത്പ്പ ഇത് കൊടുത്ത് അടച്ച് കിട്ടാനും പണിയാണ്. അ സീസണൊക്കെ ആകുമ്പോളേ പെരുനാളും അതൊക്കെ ആകുമ്പോളേ
ആ ആ
കുറ്റ റെഡിമെയ്ഡ് തന്നെ എടുക്കൽ അല്ലാത്തപ്പോ വിറ്റെടുത്ത് കണ്ടാ അടുപ്പി ഇ നമ്മൾ അടിക്കുമ്പോ നമ്മളെ നമ്മുടെ സെസിന് റ്റ് റ്റ് അടിക്ക നമ്മക്ക് അപ്പൊല്ല വൃത്തിക്ക് കിട്ടും മറ്റേത് നമ്മള് എക്ക് ചേരിച്ച് വെട്ടി കൊറച്ച് കാമ്പോ ഭയങ്കര കോല കേയറ.
ആ ഉം പിന്നെ അത് മാത്രം പോര ഫാൻസി സാധനങ്ങളും
ഓ ഒക്കെ വാണ വല്ലത് വാണ ഒരു ദിവസം കണക്കൊന്നും ഇണ്ടാവൂല. എേ ദിവസം കൊണ്ട ഒന്നും തേലട്ടാ ആഹ ഒരു ദിവസം കൊണ്ട് ഒന്നും നമ്മക് പോയിട്ട അത് വരാൻ ടൈംകിട്ടൂലാ ഇ വണ്ട രണ്ടു ദിവസം ലീവ് വേണ്ടി വെരും പിന്നെ എവിടെ നല്ല കട ആവല അടുത്ത് ഇവിടെ ഇണ്ടാ ഇവിടന്ന് അടുത്തൊന്നുല്ലേ?
മ് കൊറച്ച് നമുക്ക് നോക്കിയോക്ക
ഉം ഉം ഉം എങ്ങനെയാലും ഇപ്പൊ ഒന്നും രണ്ടും കടിയിലൊക്കെെ മാറി കയറി കയറേണ്ടി വരും. ഒരു സ്ഥലത്തക് പോയല് ഇപ്പൊ ഉണ്ടല്ലോ കടകള് ആയിനായിട്ടുള്ള സ്വന്തയിട്ടുള്ള കടകളൊക്കെ ഉണ്ടെങ്കി അവിടെ കേ എല്ലാം പാടെ വിറ്റ് മാത്രള്ള കടകൾ ഉണ്ടാവല്ലോ അങ്ങനെ കേയറിയ പിന്നെ പെട്ടെന്ന് കിട്ടും
ആഹ റണ്ണിങ് ക്ലോത്ത് മാത്രയിട്ടില്ല കടണ്ടാവും
ആ ആ അങ്ങനെ ആവുമ്പോ നമക്ക് പെട്ടന്ന് നോക്കി എടുത്ത് പോരാ ഇനി വ തറിയേണ്ട ആവശ്യംല്ലല്ലോ
ഉം എന്തായാലും നമ്മക്ക് അമ്മക്കല്ലാത് കുട്ടികള് സ്കൂൾ കൊണ്ടാന്ന് തുടക്കാലെ
ആ കുട്ടികൾക്ക് അവര് വന്നിട്ട് ഒരു ദിവസം എടുക്കാം മറ്റേത് രണ്ടും കൂടി ഒരു സാം ഒന്നും തീരൂല നമ്മൾ തന്നെ പോയാൽ രാവിലെ പോയാലും എന്നേറ ഇപ്പ രാവിലെ നമ്മള് പൗലാലോ കുറച്ച് ടൈമ് പത്ത് കുറെ ഡിസം സമയം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ അവര് പോയിട്ടല്ലോ പറ്റുള്ളൂ പിന്നെ ഫുഡും ഇതൊക്കെ ഉണ്ടാക്കിട്ടാണ്ട് പിന്നെ ആരേ വണ്ടെ വീട്ടില് എല്ലാരും കൂടി പോകുമ്പോള് അതിന് അനുസരിച്ച് ഓഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളു പിന്നെ മക്കൾ വരുമ്പോത്തേ നമുക്ക് തിരിച്ചെത്തും വേണ്ടേ അത് പറ്റൂലല്ല അങ്ങനൊയാലും പറ്റൂല ഏതായാലും നമു നക്ക ഒരു കടൽ എന്തേ നല്ല നട കടൽ കേയറണം അത് പോയിട്ട് എടുത്തിട്ട്
ഉം
അവിടെത്തന്നെ ണ്ടാ വേറെ എവിടെയ നിങ്ങളൾ അടുത്ത്
ആ ഇവിടെ അങ്ങനെ ഇല്ല നിങ്ങവിടെന് നോക്കി
ആ അവിടെ ഇണ്ട് ഞാ ചോദിച്ചു നോക്കട്ടെ അവിടെ അടുത്തണ്ട്ന്ന് പറഞ്ഞ കേട്ട് പെ പെട്ടന്നൊന്നും കിട്ടൂല ഇപ്പ തന്നെ കൊടു കത്താല വേൻ കിട്ടുള്ളു നമ്മ ടൈം ആവുമ്പോഴത്തനൊക്കെ ഇങ്ങനെ അറിയില്ലട് ചോദിക്കാം ചോദിച്ച ഞാൻ അത് സെറ്റ ആക്കിട്ട് വിളിക്കു പിന്നെ പോവാ പറഞ്ഞിട്ട് വിളിക്കാം പിന്നെ കുട്ടികകൾ വരുമ്പോൾ പിന്നെ അവർ ഇത് കൊണ്ടപയി കൊടുക്കാം അവർത് ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്യ അതവിടെ സ്റ്റിച്ച് ചെയ്യണം ല്ല തോന്നണം നഞമ്മൾത് അടുക്കണത് കുട്ടികൾത്തെ അടിക്കൂല ഇനി പിനി വേറെ എവിടെ നോക്കണ്ടരും െ നമ്മള് വി അോടെ തന്നെ അടിക്കണ സ്ഥലം ഉണ്ടാവട്ടോ
ഉം
അപ്പൊ അെ അവിടെ കൊടുത്താ മതി മക്കളത്തൊക്കെ പിന്ന അങ്ങനെ കൊടുത്തിട്ടാല്േ പെട്ടന്നാവും അപ്പ ഇനിമക്ക്ൊ ഒരു ദിവസം അങ്ങനെ ഒഴിഞ്ഞിട്ട് ഇട്ട് പോവണം എപ്പോഴാന്ന് പറയേണ്ടി കേട്ടോ അപ്പൊ വിളിച്ചാൽ മതി അനൻ വരണ്ട് പിന്നെ എന്താ പറയാ പിന്നെ എന്തെങ്കിലും എടുക്കണ്ടോ വേറെ എന്തെും ന്തങ്കും ഗിഫ്റ്റ് ഐറ്റങ്ങ എന്തെങ്കിലും ഒന്ന് വാങ്ങണ്ട ഇല്ല
നോക്കാം അത ഇത് ഇതിന്റെ ഒന്ന് കയ്യട്ടെ എങ്ങോട്ട് നോക്കാം
ഉം ഉം ഉ എന്തെങ്കിലും പിന്നെ എന്താ പറയാ
ഉ പിന്നെ അമ്മമാർക്ക് എന്താ സാധയോ
ആഹ അവർക്ക് സാരിയോ പറത എന്തെങ്കിലുമൊക്കെ ആക്ക എല്ലാരും ഇപ്പ സാരി എടുക്കണ ആൾക്കാരല്ലല്ലേക്കര അപ്പൊ എവർക്ക ഇഷ ഇഷ്ട എന്താച്ചാ നമ്മക്ക് എടുക്കാംന്നെ റസകോളും കാര്യങ്ങള ഒന്നും വേണ്ടല്ലോ അവരു താല്പര്യത്തിന അനുസരിച്ച് എന്താച്ചാ നമ്മ കൊടുക്കാം എന്താ പറ സാരി ഉള്ളവർക്ക് സാരി എക്ക വറുത ആണെങ്കിൽ വെുത ഉള്ളവർ എടുക്കാ ചുരിദാറാണെങ്കിൽ ചുരിദാർ വെക്കുന്ന പോലെ ഉണ്ടാവും അന അവരെ തന്നെ കൊണ്ടകേണ്ടി വരും ഒ ഇഷ്ടമുള്ളത്തോട്ട് പിന്നെ നമ്മള് പിന്നെ രണ്ടാമത് കൊ ഇടൈ മാച്ചി ഇനിും എന്ത അനെയാണ് നല്ലത് ഒരു പോയി ഒരു നമ്മളൊപ്പം പോന്നോളോ അവർക്കുള്ളൂ ര എടുത്തോളും അങ്ങനെ ക്യാം ആർക്കും ഫ്രീ പിന്നെ വീട്ടിൽ ഫ്രീ ആ ഇപ്പ ആർക്കും അങ്ങനത്തെ തന്നെ കാ അനക്ക് പിന്നെ മോഡലും കാര്യങ്ങളും ഒന്നുമല്ലല്ലോ
ഉം ഞാൻ ഏതായാലും ള് നോക്കിട്ടോ നല്ല കട ഏതൊക്കെയാണ്ന്ന് ആ എന്നാൽ നോക്കിട്ട് വിളിക്കോണ്ടിട്ടോ
ഓക്കെ